ഹലോ കേ ആഹ് കേക്ക്ണില്ലേ
ആഹ് ഇണ്ട് ഇണ്ട്
ഉം എന്തൊക്കെ വിശേഷം സുഖാണ് എന്തൊക്കെ നിങ്ങളെ വിശേഷം
വിശേഷം അങ്ങനെ പോണ് നല്ല മഴയായിര്ന്ന് ഇന്ന് വൈകുന്നേരം വരെ മഴയായിരുന്ന്
ഏഹ് ഇവിട്ക്ക് ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ ഇണ്ടായിട്ടില്ല.
നിങ്ങള് ഇവിടെ എവിടെയാ സ്ഥലേടയാ
പെരിന്തൽമണ്ണ നാട്ടെല്ല് പറയും
ഏടെ നട്ട് നാട്ടെല്ലോ
ആഹ് പെരിന്തൽമണ്ണ കഴിഞ്ഞിട്ട് മണ്ണാർക്കാട് പെരിന്തൽമണ്ണ അതൊക്കെ കേട്ടില്ലേ.
ആഹ് അവിടൊന്നും മഴയില്ല
മഴ ഇണ്ട് ഇന്ന് ഉച്ച വരെണ്ടായിരുന്നു ഉച്ചക്ക് ശേഷം ഉണ്ടായി
ആഹ് ഇന്നലഞ നല്ല വെയിലായിരുന്ന്ല്ലേ.
ഇന്നലേം മിനിഞ്ഞാന്നും കൊറവേര്ന്നു പഷെ അയിന്റെ മു
ആഹ് ഇന്നലെ നല്ല വെയിലാ ഇവടെ ഇന്നലെ മഴയൊന്നും പെയ്ത്ട്ടില്ല ഇങ്ങട്.
ഉം നല്ല വെയ്ലാണ് ഇന്നലെ നല്ലെ നല്ല ചൂടും
ആഹ് അതെ ആഹ് പണിയൊക്കെ കഴിഞ്ഞ് ചായുട്ച്ചോ?
ഉം ചായുടി കഴിഞ്ഞ് ഇവടെങ്ങനെ ബാങ്ക് കൊടുത്തോക്കെ ന്നിസ്കരിക്കാൻ ന്നിക്കട്ടെച്ച്ങ്ങനെ ന്നിക്ക അപ്പളാ വ്ള്ച്ച ആഹ് ആഹ് ചോറൊക്കായേ
അല്ലപ്പങ്ങളീ വാങ്കൊട്ത്ത്പ്പം നിസ്കെ ഇപ്പ ന്നിസ്കെര്ച്ച അപ്പങ്ങള് രാത്രിക്കെത്തതും രണ്ടും കൂടെ ഒന്നായ്ട്ട് നിസ്കരിക്കലാ ഇയ്യ് ഇല്ലേ
അതങ്ങെനെ പറ്റുലല്ലോ ഓരോന്ന് ഒരോന്ന് അങ്ങനല്ലെ
അല്ല അ ഈനി അല്ല ഇത് കഴിഞ്ഞിട്ട് ആഹ് മാങ്ക് കൊടുത്തെന്റെഷല്ലെ ങ്ങള് ന്നിസ്കാരപ്പയേന്ന് നീക്കൊള്ളൂനീ?
അൽ
അല്ലാതെ തെന്നെ നീ ആഹ്
ഓഹ് നമസ്ക്കാരം കഴിഞ്ഞ നീച്ചോരും.
ആഹ് അയ്ശെരി ഞാ ചെലോരൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഇഞ്ഞ് അതും കഴിഞ്ഞിട്ടൊക്കെ നീക്ക ഓതീട്ടൊക്കെ നീക്കലേയ്. അതാ ചോഴിച്ചത് അത് വരെ ഇര്ന്നിട്ട് ആഹ് വാങ്ങ് ആഹ് വാങ്കോട്ത്തെന്റേഷം. ആഹ് വാങ്കൊട്ത് കൊടുത്തേന്റേഷം നിസ്കാരം കഴിഞ്ഞിട്ട്. ഏഹ് ആഹ് ഓലാ മലൊക്കെങ്ങനെണ്ണി ഇരിക്ക്നാണ അത്
ആഹ് ആഹ്
അല്ല അതാ ഞാൻ ചോയിച്ചത് ഓര് പറെണെക്ക ഇഞ്ഞത അതും കൂടെ
ആഹ് അല്ല അല്ല
അപ്പൊ ഓല് ചോയിക്കും ബാങ്കോട്ത്തോന്ന് ചോയിക്കും അതാ ഞാൻ ചോയിച്ചത് ആഹ്. ഇങ്ങക്ക് പിന്നെ ന്നേരം ചേർ ചെറിയ കുട്ട്യാള്ണ്ടാ?
ന്നന്നെ ചെറിയൊട്ടിന്നുല്ല പതിമൂന്ന് ഇല്ലല്ല പതിമൂന്ന് വയസ്സ്.
എഹ് പഠി
ആഹ് ഉം ഏഴാം ക്ലാസ്സില്
ഒരാളെ ആഹ് ആഹ് ശെരി വെറോക്കെ
ഒരാള് ഒരാളെ കല്യാണം കയിഞ്ഞ്ക്ക്ണു.
ചോറോക്കായൊ?
ചോറൊക്കായി ചോറും കുട്ടാനൊക്കായി ചോറും കുട്ടാനും ക്കെ ഓള് ഇവ്ടെ അട്ത്ത തൂത ഇങ്ങളോവ്ടെ?
ഞങ്ങള് യൂന് വേഴ്സിറ്റി കോഴിക്കോട് യൂണിവേഴ്സിറ്റി.
ആഹ്
യൂണിവേഴ്സിറ്റി കേട്ടിൻല്ലേ? അലോ ആഹ് അവ്ടെണ് ആഹ് ചോറായോ?
ചോറോക്കായി ഇങ്ങളെ മക്കളൊക്കെ?
എന്ത ഇയ്ക്ക് മൂന്ന് പെൺട്ട്യാളും ഒരാൺകുട്ടിയാണ്. മൂന്ന് കുട്ട്യാളീം കെട്ടിച്ച് ആൺകുട്ടിക്ക് മൂന്ന് കുട്ട്യാള്ണ്ട് ഒന്റെ ഭാര്യണ്ട് ഇവടെ അച്ഛനുണ്ട് ആഹ്.
എഹ്
മൂന്ന് ചെറിയ കുട്ട്യാള്ണ്ട് രണ്ട് ന്നാല് വയസ്. ആയതും ഒര് യു കെ ജിം ഉം ചെറിയൊര ഏഹ് നല്ല പ്രായ ക്കാരല്ലേ ഏഹ് ആഹ് താനൊന്നും പറയണ്ട കുർമേന്റെ കാര്യൊന്നും രണ്ടാള് അംഗനവാടി പോകും ഉം ഒരാൾ എൽ കെ ജിയിലും യു കെ ജിയിലും പോവും
ആഹ് ആഹ്
ഉം വീട്ടില് പിന്നാരാള്ളേ
ഇല്ലേ ഞാനും മോനും മാത്രെള്ളൂ മോള് കല്യാണം കഴിച്ച് പോയി മൊ ഓല് ജോലിക്ക് പോയി
എവിടെയ
അങ്ങ് ഓല് എറണാകൂളം
എ എറണാംകുളം പെരുമ്പാവൂർ ആഹ് അവിടെ കോളേജിന് ഹോസ്റ്റലും കോളേജും
ഏഹ്
കോളേജും ഹോസ്റ്റലോക്കെ ണ്ടായിന്റവിടെറിയ റേഞ്ചിന്റെ പ്രശ്നണ്ടോ
ആഹ് നല്ല റേഞ്ചിന്റെ പ്രശ്ന ഇവിടെ ഇവിടെ ഒരു കുണ്ടിലാണല്ലോ വീട് റേഞ്ച് എപ്പോഴും കട്ടായികളിക്കും പാടാണ് ഉം
മറ്റോരൊന്നും വിളിച്ചപ്പോ പ്രശ്നം കണ്ടില്ല
ഏഹ്
മറ്റേല്ലൊന്നും വിളിച്ചപ്പോ പ്രശ്നം കണ്ടീലാറിയ
ആഹ് ഇവിടെ റേഞ്ചന്റ് പ്രശ്നണ്ട് രാത്രി എന്താ ചോറാ
രാത്രി അങ്ങനെയൊന്നുല്ല അപ്പന്താച്ചെങ്ക അങ്ങനണ്ട് തിനും ചെലപ്പന്തേങ്കിലും ഗോതമ്പ്ദോശ അങ്ങനെ എന്തെങ്കിലും കഴിക്കും ചെലപ്പ ചോറിന്നും
ആഹ് നീട്ടിയ
കടിയൾ ഇണ്ടെങ്കിലി ഇങ്ങനെ കഴിക്കും
മീൻ കിട്ടിയാ
ഇല്ല ഇന്നോന്നും വാങ്ങിട്ടില്ല ഇന്ന് ഒന്നും സുഖല്ല കെടക്ക
ആഹ് എന്തെ
തണ്ടൽ വേദനയാ
ഇയ്യേ
ഉം നടുവേദനായാണ് ടിസ്കിന് ചെറിയ പ്രശ്നണ്ട് അപ്പൊന്ന് രാവിലെ തന്നെ ഒന്ന് ഇതായി സ്ലിപ്പായി
ആഹ് എടക്കിണ്ടാവ്ണതാ ഡിസ്കിന്
ഇപ്പൊ കോർച്ചായിട്ട് തോടങ്ങിയത ഇപ്പൊ കോർച്ച്
ആഹ് റെസ്റ്റ്ട്ത്താ മാറുഏരിക്കൂല്ലേ
എന്താ അറിയില്ല ഇനി ഡോക്റെ കണ്ടി
ഏഹ് ഉളുക്കി പോയോ
വീണീര്ന്നു കൊറച്ച് മുമ്പ് കാണിചുകുണേ കാണിച് മര്ന്ന്കുടിച്ചപ്പ നീ വേറൊരു ഡോക്ടർക്ക് എഴുതി തന്നാക്കാ നെരമ്പിന്റെയും എല്ലിൻ്റെയോക്കെ കൂടി അപ്പൊ അയിന്ഞ് അടുത്ത എട്ടാംതിക്ക ഡേറ്റ് കിട്ടിക്ക് എക്സ്റേം എം ആയർ എം ആർ ഐ ഒക്കെ എടുത്തു എം ആർ ഐ സ്ക്രീനിങ്ങോക്കെടുത്തു
അയിലൊന്നും കൊഴപ്പല്ല്യാ
അയ്ത്തന്നെ ഡിസ്കിന് പ്രശ്നം കഴുത്തിന്റെ ഡിസ്കിനും നടുവിന്റെ എൽ ഏഹ് ഡിസ്ക്കിനൊക്കപ്പൊ പ്രശ്നം പറഞ്ഞെ
തേയ്മാനണ്ടാ
തേമാനാണോ എന്താന്ന് ഡോക്ടറെ ക ഡിസ്കിന് പ്രശ്നംന്ന് മാത്രമേ പറഞ്ഞ്ട്ടുള്ളു കാണിച്ചുകുണു ഒരു ഡോക് അങ്ങനെ പറഞ് മെയിൻ ഡോക്ടറെ കാണിച്ചാ ബാക്കി എന്താ ചോലി പറന്ന് പറഞ്ഞട്ടെ
ആഹ് ആഹ് ആഹ് ഇപ്പൊ പെരുന്ത മണ്ണേ തന്നെ കാണിച്ചേ
ആഹ് പെരുന്ന മണ്ണത്തനെ
ആഹ് ആഹ് ഏഹ്
ഉം
ഇപ്പൊന്നാതീ തണുപ്പല്ലേ തണുപ്പല്ലും കൂടെട്ടാവും കൊറെക്കെ
ഉം കൊറെ ആയേക്കണ് തുടങ്ങിട്ട് രണ്ട് മൂന്ന് വർഷ ആയിക്കാണും ഉം തുടങ്ങിട്ടൊക്കെ രണ്ട് മൂന്ന് വർഷത്തോളം ആയിറിയ
ആഹ് രണ്ട് മൂന്ന് വർഷക്കായോ
ഉം
ഉം ചിലപ്പോ തെയ്മാനം എന്തെങ്കിലൊക്കെണ്ടാവും തെയുമാനം എന്തെങ്കിലൊക്കെണ്ടാവുന്ന ഡോക്ടറെ എടുത്താണ് ചെല്ലുമ്പോ ഒന്നുംന്ത തുടങ്ങിയാ പിന്ന ഓരോന്ന് വച്ച്‌ ആഹ് ഓരോന്നു ഉണ്ടാവും എന്നിട്ടങ്ങട്ടനെ വെച്ചുണ്ടാക്കിന്ന് കുട്ടികളൊന്നും ചെയ്ല്ലല്ലോ ചെറിയ മക്കളല്ലേ
കൂട്ടലേ ഒള്ളു
ആഹ്
അപ്പൊ അങ്ങനെ
പയ്യൻ ഇല്ലല്ലേ ആഹ്
ആഹ് ഇപ്പൊ വന്നതെനി ഡോക്ടറെ
ഇനി എന്നാ കാണിക്കണ്ടേ
ഇനി അടുത്ത അടുത്ത മാസം എട്ടാം തീയതിക്കാ ഡേറ്റ് കിട്ടിക്കുന്ന
അടുത്ത മാസം എട്ടാന്തില്ലേ
ഡോക്ടർക്ക് അതിനെ കിട്ടാത്ത ഡോക്ടറാണ് മെയിൻ ഡോക്ടറാണ്
ഏഹ് അവിടെ വന്ന് പോണ ഡോക്ടറ
അല്ല ഇ എം എസ് ഐ സ്ഥിരം ഉള്ളത് തന്നെയാണ് പക്ഷെ കിട്ടൂല അതിനെ ഒരേ മാസം മുന്നേക്കെ ബുക്ക് ചെയ്യും ഞാൻപ്പോ പത്ത് ദി ഇന്ന് ബുക്ക് ചെയ്ത്ട്ടാ അടുത്ത എട്ടാം തീയതി കിട്ടിക്കണ
ആഹ് ആഹ് ശരി നല്ല ഡോക്ടർ അത് ഉണ്ടാവില്ലപ്പം
ആഹ് എല്ലിന്റെയും നരമ്പിൻന്റെയും കൂടെ സ്പെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ്
ആഹ് ആഹ് അല്ല എക്സറ ഒക്കെ എടുത്തുണ്ടെങ്കിൽ പിന്നെ അത് തന്നെ മതിയാവും കാണിച്ച് കൊടുത്താൽ മതിയാവും
എക്സ്റേ അല്ലഎം ആർ ഐയുടെ വലിയത് എടുത്തു
ആഹ് എം ആർ ഐ എടുത്തിക്കണോ ആഹ് അപ്പോ നോക്കിയാൽ തന്നെ അറിയാലോ
ഉം എം ആർ ടെ സ്ക്രീനിങ്ല്ലണ്ട അതില് എക്സറേല്ല സാധ എം ആർ കിട്ടൂല അങ്ങനെ പിന്നെ സ്ക്രീനിങ് എടുത്തു
ആഹ്
ഒരുപാട് പൈസായി പത്ത് റുപ്യാന്റെ
ഉം അത് ശരി
ഇനിപ്പ അത് കാണിച്ച് മരുന്ന് കിട്ടിയങ്കിലേ സമാധാനംള്ളൂല്ലേ
മരുന്ന് കാണിച്ചിക്കണു ഡോക്ടറെ കാണിച്ച് ഡോക്ടർ മരുന്ന് തന്നു അപ്പ അപ്പ തന്നെ ആ ഡോക്ടർ പറഞ്ഞു ഇനി മറ്റേ ഡോക്ടറെ കാണിച്ച് എന്തെല് ചെയ്യേണ്ടതെന്ന് ഓരു പറഞ്ഞോളുന്ന് പറഞ്ഞു
ആഹ് വല്ലാത്ത കഷ്ടായി പോയി രാവിലെയൊക്കെ എണീക്കുമ്പളാ ബുദ്ധിമുട്ടല്ലേ ആഹ് എണിച്ച് കൊറച്ച കൈ തരും ആഹ് കഴിയുലല്ലേ ഉം ഏഹ് ഊരവേദന ഒന്നും പറയേണ്ട മക്കളെ കാല് വേദന തല വേദന കാല് വേദനന്റെ ഒന്നാമത്തെ ആളാണ് ഞാന്
ആഹ് അതന്നെ
മുട്ടിന്റെ തേയ്മാനം പിന്നെ ഈ കാലിന്റെ അഴണ്ടല്ലോ അമള ആഹ് എന്താ പറയ ഊരന്റെ ഭാഗം അവിടെ തേയ്മാനം ഒക്കെയാണ്
ആഹ്
രാവിലെ എനീച്ച് കൊറച്ച് കഴിയണം ഉ ഒന്ന് ശരിയാവണെങ്കിൽ രാവിലെ ഒന്ന് എനീക്കാൻ തന്നെ വെക്കൂടോ കെടക്കുമ്പോൾവിചാരിക്കും രാവിലെ നീക്ക ലന്ന് പിന്നെ അങ്ങനെയൊക്കങ്ങനെ പൊന്തും പിന്നെ
അത് തന്നെ
ആഹ് ആഹ്
ഉം
ക്ക കൊറ്ച്ച് ഇണ്ടാവും. സുബൈയൊക്കെ കാണല്ലേ
വെയില് ചൂടാകുമ്പോ കൊറച്ചേരം ഇത്ണ്ടാവൂല്ലേ.
ആ വെയില് കറച്ച്മ്മളൊന്ന് എളകി കഴിഞ്ഞാല്.
ആഹ്
കൊറച്ചരു സമാധാനം ഉണ്ടാവും. ഒരു ആര ഒരു അര മണിക്കൂർ നേരം കളിച്ച് കാലോണ്ട് ഒയ്യാതെ രാവിലെ നോക്ക്. പിന്നെ അങ്ങനെ കൊറ്ചൊണ്ണം ശരിയാവു. എളകി ഇപ്പൊ തോന്നുണ് ചോര ശെരി ഓടാഞ്ഞിട്ടാണോ ഇഞ് നീര് കെട്ടിട്ടാണോ ന്നാർ എന്താർക്ക് അറിയാ എന്തായാലും തേയ്മാനം ഇണ്ട്. കാലിനും മുട്ടുനും തേയ്മാനാണ്. ഊരക്ക് തേയ്മാനാണ്ക്കട്ടെ ഉം ട്ടോ കച്ചറ കച്ചറ അത് എളകിത് എളകാതെ ഇര്ന്ന്ട്ട് അമക് ഇട്ക്കണ്ടേ ചെറുതായി എന്റെ അപ്പ പറഞ്ഞ എളകിവരൂന്നാ എളകാതെന്നാ നമ്മളെ തടിയൊന്നും പറ്റൂല
അതാണ് വേറൊന്നിനും വെയ്ക്കൂല. ഉം ഇന്നാ ആയിക്കോട്ടെ. ഞാൻ വിളിക്കണ്ട്.
നമ്മൾ രണ്ട്. ആ ആയിക്കോട്ടെ. ശെരി ഉം
ഇന്നാ ശരി
ഉം